ഹലോ, ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം.
നല്ല വിശേഷം
ഉം കേൾക്കില്ലേ ഇപ്പം ക്ലിയറില്ലേ?
ആഹ് കേൾക്ക്ണ്ട്
ഉം ഉം മക്കളൊക്കെ പോയാ?
ഉം മക്കള് പോയി.
ഉം പണികളെ തിരക്കായിരിക്കൂല്ലേ.
ഉം ആ പണിണ്ട് ഇവം കുട്ടി പണിയെടുക്കാൻ സമ്മയിക്കണില്ല അതാണ. ഉറങ്ങണ സമയം വേഗം തുടച്ച് ഉം ഉം
ആഹ് അല്ലെങ്കിൽ വെള്ളത്തില് ള്ള കളിയാവും
ആ അതെ അല്ലെങ്കിൽ പൈപ്പ് തിരിച്ചെടുക്കുക
ആഹ് ആഹ് ആഹ് ഇനി അവൻ ഉച്ചക്ക് ഉറങ്ങോ
ഇപ്പൊന്ന് ഒറ നേരത്തെ എണീക്കും രാവിലെ അപ്പ ഇപ്പ ഒരു ച്ച ഒറക്കം ഒറങ്ങി എണീച്ച് കൊറെ സമയം ഉറങ്ങാന് ന ക്ക് പിന്നെ നന്നായിട്ട് പണികളെടുക്കാം
ആഹ് ആഹ്
ഇപ്പൊ പാത്രൊന്നും കഴുകിട്ടില്ല രാവിലെ ചായുടിച അടുക്കള തൊടക്കാണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെ ഭക്ഷണൊക്കായോ
ഭക്ഷണം ചോറ് വെച്ചിട്ടുണ്ട് കറി പരിപ്പും ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ടുണ്ട്
ഉം ഉം മക്കള് കൊണ്ടോണോ ചോറ് അതോ സ്കൂളില് കിട്ടുവോ
ഇല്ല സ്കൂളിന്ന് കിട്ടും
ആഹ് ആഹ് പിന്നെ അത് നോക്കണ്ടല്ലോ
ഉം ഉം കൂട്ടാൻ എപ്പോഴെങ്കിലുക്കെ വേണ്ടിവരും ചെലപ്പോ ഇണ്ടാക്കും ചെലപ്പോ
ഉം ഉം ഉം പിന്ന അവിടെ ചെല ദിവസം സ്പെഷലായി
ആഹ് അവര്ക്ക് ആഹ് അവർക്ക് ആ ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ ഇൺ
ഇണ്ടാകുമ്പോൾക്ക് വേണ്ടി വരൂല്ല ചെറുപ്പയർ കടല അങ്ങനത്തൊക്കെ ആകുമ്പോളാ മടി ഇണ്ടാവുക
ആഹ്
പിന്നെ വേറെ മഴ ഇണ്ട്ന്നാ അവിടെ